ഹലോ
ആഹ് ആഹ് എന്താ പാട്, സുഖല്ലേ?
ഓഹ് സുഖായ്ട്ട് പോണ്, അവ്ടെ?
ഇവടെ സുഖാണ് കൊഴ്പ്പൊന്നുല്ല. എന്താണ് ചായുട്യയ്ഞ്ഞാ?
ഉം ചായൊക്കെ കുട്ച്ച് കഴിഞ്ഞ്
ആഹ്, കുട്ട്യാളോ?
ഇല്ല, കുട്ട്യാളൊന്നുല്ല.
ഇല്ല്യല്ലേ. കല്യാണം കഴ്ഞ്ഞ് ഇപ്പട്ത്ത കല്ല്യാണം കയ്ഞ്ഞ്ട്ടൊള്ളു?
ഒന്ന് രണ്ട് കൊല്ലായി കല്ല്യാണം കയ്ഞ്ഞിട്ട്.
ആഹ് ആഹ് ആഹ്.
ഉം
പിന്നേ, ചായക്കെന്താ കടീ?
ചായക്കാ മിസർച്ചറ്ണ്ടേര്ന്നൂ.
ആഹ്
ഉം
ന്നെ ഇല്ല്യ ചായുട്ച്ചിട്ടില്ല്യാ. ഞങ്ങള് മഗ്രിബാങ്കൊട്ത്ത്ട്ടേ കുടിക്കൊള്ളു.
ഏഹ്
ആ പിന്നെ എന്താണ് എന്തെങ്കിലും ഉണ്ടാക്കാനൊക്കെ അറിയോ
ഫുഡ് ആ ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കും ടെസ്റ്റക്കെ ചെയ്തോക്കും
ആഹ്
ഭാഗ്യവശാലൊക്കെ റെഡി ആയാലോ ഏഹ്
ബിരിയാണിത്ര ഒക്ക അറിയോ
അങ്ങനത്തന്നും പറയരുത്
പിന്നെന്താ
അല്ലേ ഈ ചെറില ഐറ്റംസ് ഒക്കെ ഉണ്ടാവല്ലോ പുഡിങ് അങ്ങനത്തൊക്കെ
അങ്ങനത്തെ പുഡിങ്ങൊന്ന് പറഞ്ഞ അനക്ക് ഇിച്ചല ഒന്ന് പറഞ്ഞന്ന ആഹ് അനക്ക് നിച്ചല ഒന്ന് പറഞ്ഞ തന്ന വരാ
എനിക്ക്നിച്ചള്ളപ്പച്ചാല് അങ്ങനും ചോദിക്കരുത് കാരണം നമ്മള് യൂട്യൂബ് നോക്കി ഉണ്ടാക്കിയല്ലേ
ആഹ് ഇങ്ങനത്തൊക്കെ പറയണം ആഹ് പിന്നെ എന്താണ് ആര വെജ്ലുണ്ടാക്കുക ബിരിയാണിയൊക്കെ
ഇമ്മ ഉണ്ടാക്കും
ഇമ്മ ഉണ്ടാക്കും ല്ലേ
ഓ
ആഹ് പിന്നെ എന്താ ചോയിച്ച്
അല്ലെ മക്കൾ എത്ര മക്കളോയ്ക്ക്
എൻക്ക് മൂന്നാള് ആഹ്
പഠിക്യാ
പഠിക്കാണ്
ഉം
അത അഗാസ് ഇവടല്ലിയെ
ഓ ഒണ്ട്
ങാ എന്താ ജോലി
വണ്ടി പോർ
വണ്ടീ ആഹ ആഹ് ആഹ്
ഇയാളെന്തെ ചെയ്യുന്നുണ്ടോ
ഇല്ല ഞഒന്നും ചെയ്യുന്നില്ല ഞാൻ വീട്ടീില്
ആഹ്
ഉം പിന്നെ ഈയ എ ന്തെയ വർക്ക്‌ ചെയണ്ടാ
ഓ ഞാൻ ഡിഗ്രിക്ക് പഠക്കിണ്ട് ഉം ആഹ്
എന്നും ക്ലാസ്ണ്ടാവോ
എ് ശനിയാഴ്ച നി ലീവാ ശനീം ഞാ
ശനിം ഞായറുല്ലേ
ആഹ്
ആ അടുത്തെന്നെണ് പഠിക്കാൻ പോണത് ഓൺലൈൻ ആയിട്ടാ പോവുവേ
ആഹ് പോവുവാ
ആഹ് ആഹ് ആഹ്
ഇവടുത്തന്നെ വല്ല്യ ദൂരൊന്നും കൊറച്ച് ദൂരള്ളറയും
ആഹ് വീട്ടിലാരൊക്കെ ഇണ്ട്
ഞാ ഇൻ്റെ വീട്ടില് ഇമ്മ ഇണ്ട് ഉപ്പണ്ട് ഒരു ബ്രദർ രണ്ട് സിസ്റ്റേഴ്സ്
ആഹ് ആഹ് ആഹ് കല്യാണം കഴിച്ചൊടുത്തോ
അവിടെ ഇമ്മേം ഉപ്പേണ്ട് രണ്ട് അനിയന്മാരും ഉണ്ട്
ആഹ് പിന്നെ പിന്നെ പൊരിക്കടിക്കെ ഇണ്ടാക്കൂല്ലേ ഏഹ്
ഇങ്ങള് ഒറ്റ വീടാണോ ഇരിക്ക
ആഹ് ഒറ്റ വീടാണ് ഞാനും മൂന്ന് മക്കളും ഭർത്താവും
ഓഹ് നാട്ടിലെന്നെ
നാട്ടിലാണ്
ആഹ്
ഉം പിന്നെ എന്തൊക്കെ ആണ് എന്നിട്ട് മഴൊക്കെ എന്താ പാട് മഴ മഴ
ഓഹ് മയ ഇപ്പ ചെറുതായിട്ട് ഒരാക്ക്ണ്ട്
മഴ ഇണ്ടോ
ഇപ്പം മയെണ്ട്
നല്ല മഴാല്ലേ ഇപ്പന്താ നല്ല മഴ വര്ണണ്ട്
ആഹ് ഇപ്പൊ ചെറുതായിട്ട് ഒന്ന് ആക്കണ്ട് എടക്ക് ഇങ്ങനെ പെയ്തു പോവാ
ആഹ് ഞങ്ങളവടെപ്പ നല്ല മഴ പെയ്യാൻ ഇണ്ട്
ആഹ്
ആഹ്
എന്തേലും വർക്കൊക്കെ ചെയ്യ്ണ്ടോ ഓൺലൈനായിട്ട് അങ്ങനെന്തേലും
ആഹ് ഓൺലൈൻ ആയിട്ട് വർക്കെയ്യണ്ട്
ആഹ്
ആഹ്
എന്ത് ചെയ്യണ്
ഇങ്ങനെ എന്തേലൊക്കെ ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ സ്റ്റാറ്റസ് വർക്ക് ഓളൊക്കെ ചെയ്യാറുണ്ട് ആഹ് അല്ലാതെ വർക്കൊന്നും ചെയ്യാറില്ല
ആഹ്
ആഹ്
വായിക്കലൊക്കെണ്ടോ
ആഹ് വായിക്കലൊക്കെണ്ട്
ഉം
നീ വായിക്കോ
ഒവ്വ് ആഹ്
സീര്യാലാണോ
സീരിയൽ എപ്പഴേലൊക്കെ കാണും മുക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കി അങ്ങനെ കുത്തിറിന്ന് കാണും
ആ ടി വിയിലോ ഫോണിലോ
ഫോണില്
ഫോണിലലേ പിന്നെ എന്തേലും ബുക്കോളൊക്ക വായിക്കോ
ആഹ് ബുക്ക് ബുക്ക് കിട്ടിയാ വായിക്കും എല്ലാത്തപ്പൊ ഫോണില അങ്ങനെ ഏതോ നോവലൊക്ക ഇട്ത്ത് ഇങ്ങനെ വായിക്കും
ആഹ് ഫോണില് ഇണ്ടല്ലൊ ഇപ്പൊ കഥ
കിർല്
ഫോണില് കഥ ഇണ്ട് അങ്ങനെ അത് വായിക്കും ഓരോ കഥോളണ്ടല്ലൊ ആഹ്
വായിക്കല്
ആപ്പില് ആഹ് എന്താ എന്തോര് ആപ്പ് ഇണ്ടലൊ ഇപ്പൊ എന്തണ്
പ്രതിലിബിയാണൊ
ആഹ് പ്രതിലിബി
ഉം
അയ്ല് അയ്ലോരോ കഥോള് ഇങ്ങനെ വരും അത് വായിക്കും
ആഹ്
ആഹ് നീ അങ്ങനാ ഇട്ക്കോ ഫോണില്
ആഹ് ഞാൻ ഫോണിലെന്നെ വായിക്കല് ഫോണിലാവുമ്പൊ അയ്ല അങ്ങനെ നോക്കി വായിക്കും
ആഹ്
ചെൽപ്പം ബോറടിക്കുമ്പൊ ചെൽപ്പൊക്ക എന്തേലൊക അയ്ലന്നെ എഴ്തി പോസ്റ്റ് ഒക്ക ഇടും
ആഹ് ആഹ് ആഹ്
ഉം
ആഹ് വീട്ടില് ആഹ് വീട്ടില് എന്തായാലും ജോലിയൊക്ക ചെയ്യോ
വീട്ടില് ഇല്ല
ഒരു ജോലി ചെയ്യിലാ
ജോലിക്ക് പോവ്ണ്ടേന്ന് അതോ ചെയ്യ്ൺണ്ടോന്നോ
ചെയ്യ ആഹ് ജോലി വീട്ടില് ജോലി ചെയ്യോന്ന്
ആഹ് വീട്ടില് ജോലി ചെയ്യും
ആഹ് ചോറും കറിയൊക്ക വെക്കുലേ
ഓഹ് അതൊക്കറിയ
ആഹ് ആ
കറി വല്ല്യ ടേസ്റ്റ് ഇല്ലെങ്കിലും അഡ്ജസ്റ്റിയ്യാനറിയ
അങ്ങനെ ചെയ്യാലെ തേങ്ങ അരച്ച കറിയൊക്ക വെക്കോ
ഓഹ് അതിനൊന്നും കൊഴപ്പല്ല ഇണ്ടാക്ക്ണേനും കൊഴപ്പല്ല പക്ഷേ ടേസ്റ്റിന് മാത്രെ വ്യത്യാസണ്ടാവു
ആഹ് അത് ഇങ്ങനെ നമ്മൾ ചെറുതായിട്ട് ആദ്യം പഠിക്കും പിന്നെ ശരിയാവും ആഹ് നമ്മള ആദ്യം ഇപ്പൊ നമ്മള് വീട്ടിലൊന്നും ചെയ്യൂലലൊ കല്യാണത്തിന് മുന്നേ പിന്നെയൊക്ക അങ്ങനെ വന്ന് പഠിക്കലല്ലെ
ചെൽപ്പൊ നന്നാവും ചെൽപ്പൊ നന്നാവുല നമ്മളെ കോല്ത്തിലാണ് ഏഹ്
ആഹ് പൊരിക്കടികളൊക്ക ഇണ്ടാക്കൊ
ഓഹ് അതൊക്ക ഇണ്ടാക്കും ആഹ്
ആഹ്
സമോസ കട്ട്ലേറ്റ് അങ്ങനെയൊക്കെ മസാല ഒക്ക ഇണ്ടാക്കാനറിയും അതൊന്നും കൊഴപ്പല്ല ഇപ്പല്ലാതെ കിട്ടും അങ്ങനെ വെച്ച് ഇണ്ടാക്കും ഉം
പിൻ
ഇങ്ങളെന്തേ കുക്കിയോ നമ്മളെ യൂട്യൂബിലൊക്ക നോക്കി യൂട്യൂബിലൊക്ക നോക്കി ഇണ്ടാക്കലണ്ടൊയിക്ക
ആ യൂട്യൂബില് നോക്കിട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല അവൊക്ക ഒരു ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ചെ ബിരിയാണി ഒക്കെ അങ്ങനെ ചെറുതായിട്ട് യൂട്യൂബിലൊക്കെ നോക്കിട്ട് ഉണ്ടാക്കും
ആഹ്
ബിരിയാണി ഞാൻ ഉണ്ടാക്കിയാലും എന്റെ ഭർ ഭർത്താവ് തിന്നൂല്ല അത് ടേസ്റ്റ് ഉണ്ടാവൂലാന്ന് പറഞ്ഞിട്ട് സാധനങ്ങളൊക്കെ കേടായി തിന്നാന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാനയക്കൂല അതാ ഞാൻ അന്നോട് ചോയിച്ചേ ഈ അനക്കുണ്ടാക്കാൻ അറിയോന്ന്
ഇല്ല അങ്ങനെ ഒന്നും ഉണ്ടാക്കൂല്ല ചെറുതായിട്ട് നമ്മള് നമ്മ പൂതിയുണ്ടാവുമ്പോ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് ഒക്കെ നോക്കും
ആഹ് ആഹ് ആഹ് ആ
അങ്ങനൊക്കെ ഓരോന്ന് ചെയ്തോക്കും അല്ലാതെ കറക്റ്റ് ഫുഡ് ഉണ്ടാക്കലതൊന്നും എനിക്കറിയില്ല
ആഹ് പുഡിങ് എന്താ ഇണ്ടാക്കാ പുഡിങ്
പുഡിങ് ഇപ്പൊ യൂട്യൂബില് നമുക്ക് സിമ്പിളായിട്ട് തോന്നുണേ അങ്ങനെയൊക്കെ ഇണ്ടാക്കും ഇപ്പൊ മറ്റേ കസ്റ്റാർഡ് പോലത്തൊക്കെ ഉണ്ടാവുവല്ലോ
ആഹ്
അങ്ങനൊക്കെ നമ്മളെ വീട്ടിലുള്ള സാധനം വെച്ചൊക്കെ നോക്കുമ്പോ അയില് നമ്മെളെ വീട്ടിലേതാ ഉള്ളേച്ചാ അത് നോക്കിയങ്ങ്ണ്ടാക്കും
ഉം എഏഹ്
അല്ല വീട്ടില് സാധനം വേണ്ടേ അപ്പൊ അയിനനുസരിച്ചുള്ളോക്കെ ഉണ്ടാക്കുള്ളൂന്നു പറയ്യാ
ആഹ് ആ അതന്നെ
ചെലപ്പോ ചെലോല് പറഞ്ഞ സാധനം നമ്മള് വീട്ടിലന്നെ കാണൂല കാണാത്തതൊക്കെയാരോ
ആഹ് തന്നെ യൂ ട്യൂബിതൊക്കെ ചെലേത് തെറ്റാവും
ഉം അല്ലാട്ടോ ഏസ് ച്ചു ഉണ്ടോ അറിയില്ല പക്ഷെ എന്നാലും നമ്മളത് ട്രൈ ചെയ്തോക്കും
ആഹ് അങ്ങനെ ചെയ്തോക്കും ഞാനങ്ങനൊന്നും ചെയ്യാറില്ല അല്ലാതെ
ആഹ് സ്വന്തായിട്ട് റെസ്പ്പി തന്നെ ഉണ്ടാക്കോ
ആഹ് നീ ചിക്കനൊക്കെ പൊരിക്കോ
ആഹ്
ആഹ് അയിന്റെ എന്തൊക്കെ എന്താണ് അൻ്റെ മം മ്ഹ് റെസിപ്പി
ഏഹ്
അയിലെന്താ കൂട്ടുകാ
അയില് അങ്ങനൊന്നും ചോയിക്കരുത് ചെലപ്പം ഇപ്പ പലതും ഉണ്ടാവും ഞാൻ ഉണ്ടാക്കുമ്പോ ചെലപ്പം ചെലെ കാരണൊക്കെ എടുത്തിട്ടുണ്ടാക്ക് കാരം
താൻ ആ ആ ആ ആഹ്
ചെല പൊടികളെ
ആ പൊടികൾ പച്ചമുളകൊക്കെ ഇട്ടാ മതി അപ്പോ അന്നടെ
ആഹ് പച്ചമുളകും ഇഞ്ചിയും മറ്റേ വെളുത്തുള്ളിയൊക്കെ ചെ ഏ ഇതാക്കി അങ്ങിട്
ആഹ് അങ്ങനെ കിട്ടാ മതി
ഹ്മം അങ്ങനെ ഇണ്ടാക്കും പക്ഷേ നമ്മള് എളുപ്പപ്പണിടുക്കുമ്പോ അത് സുഖല്ലല്ലോ അത് തൊളിച്ചുണ്ടാക്കുമ്പോ വേറെ നേരം പോം
ല്ലാ നടക്കൂല അപ്പൊ വേഗം ഉം ഉം മഞ്ഞൾപ്പൊടി മൊളകും പൊടി അങ്ങൻത്തൊക്കെ ഇട്ടിട്ട്ലെ
അങ്ങനെണ് ഇട്ട് ഇണ്ടാക്കും ഇപ്പൊ കൊറേ പൊടികളൊക്കെ ഇണ്ടാവും അതിലിടാൻ പറ്റാത്തൊക്കെ ഇണ്ടാവും
അപ്പ ടേസ്റ്റ് ഇണ്ടാവൂല
ഉം
അയില് അയിന്റതായിട്ട്ള്ള പൊടികളിടണം ഉം അയിന്റതായ പൊടികളിട്ടാലേ ടെസ്റ്റ് ഇണ്ടാവൊള്ളു
ആഹ് അതങ്ങനെ ഇണ്ടാവുള്ളൂ പക്ഷെ അമ്മൾക്കങ്ങനെ ക്കെ മതിയർഞാണ്ട് കാരണം അമ്മൾ ഒറ്റക്കാണെ അങ്ങനൊക്കെ ഇണ്ടാക്കി തിന്നും
ആഹ് ഒറ്റക്കാണെങ്കി എതുണ്ടാക്കാ ആണ്ങ്ങൾ ഇണ്ടാവുമ്പളാണെ പറ്റാ ഓൽക്ക് ഒന്നും പറ്റൂല.
ആഹ് ഓൽക്ക്‌ നല്ല ചേൽക്ക്‌ വേണ്ടി വരും, അമ്മക്ക് പിന്നെ ത്ത് ഇണ്ടാക്കിയാലും പോവും.
പോവും പോവും
അങ്ങനെ
ആഹ് എറച്ചി ബീഫ് ഇണ്ടാക്കോ?
ബീഫ് ഇണ്ടാക്കൂല
ഇണ്ടാക്കൂല അത് ഇതേപോലെ കണ്ട് ഇണ്ടാക്കിയതി എല്ലേതും ഇട്ടിട്ട്
എല്ല സാധനങ്ങളൊക്കെ ഇ ഇത്ര അളവിൽ ഇടാ പറഞ്ഞാല് അങ്ങനെ ഇട്ട്ണ്ടാക്കും
ആഹ് ആഹ്
ഇങ്ങ ആരേലൊക്കെ ഇത്ര അളവ് ഇത്ര അളവ് ആ പൊടികളൊക്കെ ഇത്ര അളവില് എന്നൊക്കെ പറയ്മ്പൊ
പതിനേഴായി ഇപ്പ ടൈമ് കയിഞ്ഞ്
ആഹ് ഇന്നാ ആയിക്കോട്ടെ ഓഹ് ഇന്നാ ആയിക്കോട്ടെ